ആഹ് എന്തൊക്കെയുണ്ട്
ആഹ് സുഖം
ഉം നിന്റെ കൃഷിപ്പരിപടിയൊക്കെ എവിടെ വരയായി
കൃഷി പരിപാടിയൊക്കെ ഞാനന്ന് ടെറസിന്റെ അകത്ത് ചെറിയൊരു കൃഷി സെറ്റ് ചെയ്താലോന്ന് ആലോചിക്കയായിരുന്നു
ആഹ് അത് നല്ല ഐഡിയാടാ കൃഷി എന്ന ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ അടിപൊളിയാ
പക്ഷെ വീട്ടില് സമ്മതിക്കണില്ല ടെറിസിന് വല്ലോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും അങ്ങനത്തെയൊക്കെ വല്ലോ നോ
ഇല്ലടാ ടെറസിന് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അതേ അത് ചിലർ പറയും ഇങ്ങനെ കോൺക്രീറ്റ് മറ്റേ ഇത് വെള്ളം ഈർപ്പം നിൽക്കുമ്പോൾ അപ്പൊ അദ്യം എന്തു ചെയ്യണന്നറിയോ ഇങ്ങനെ ടർപ്പായില്ലേ അത് വിരി ക്കണം ഫുള്ളും ടെറസില് എന്നിട്ട് അതിന്റെ പുറത്ത് മണ്ണിട്ടട്ട് ചെയ്താൽ മതി നീ എങ്ങനെ ചെയ്യാ എന്തൊക്കെയാ ഉദ്ദേശിക്കണത്
ഞാൻ ഈ വെണ്ടക്ക കൃഷി തക്കാളി കൃഷി
ആഹ് ഓക്കേ ഓക്കെ ഇത് അത് മറ്റേ പോളിത്തീൻ ബാഗില്ലേ
ആഹ്
പോള്ത്ത് ആഹ് പോളിത്തീൻ ബാഗില് ചെയ്യാൻ പറ്റും ഗ്രോ ബാഗ് അത് മേടിച്ചാ മതി അത് മ് ആഹ് മേടിക്കാൻ കിട്ടും മേടിക്കാൻ കിട്ടും അപ്പ അതാവുമ്പോ നിനക്ക് വെക്കാം പിന്നെന്നാലും ഏഹ് ഈർപ്പം നിർത്തണ്ട വി പിന്നെ വലുതായിട്ട് കൃഷില്ല ചീരയൊക്കെന്താലും തറെ തന്നെ നട്ന്നായിക്കും നല്ലത് ഞ-ഞാനും പ്പ അങ്ങനെ ചെയ്തിട്ട്ണ്ട് ട്ടോ ഇനി അതല്ല നിനക്ക് ഗ്രോ ബാഗിൽ നടണെങ്കി അങ്ങനെ നട്
ആഹ്
ഞാ ങ്ങനെ ചെയ്ത്ക്കറിയോ താഴി ഏഹ് നട്ട്ട്ട്ണ്ട് പിന്നെ മോളിലോട്ട് ഇപ്പ ഞാൻ ചെയ്ത് ചെയ്ത് ന്ന് വെച്ചാല് ഇതുപോലെ ശീറ്റ് വിരിച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ങ്ങന ചീരയൊക്കെ ഇങ്ങനെ നട്ട് പിന്നെ ഏഹ് പാവല് താഴെന്നട്ട് ങ്ങനെ മോള്ളോട്ട് ങ്ങനെ ഇത് കൊടുത്ത് അഴ പോലെ ഇട്ട് കൊടുത്ത് അപ്പ അതില് വെ-ഇങ്ങന ഇങ്ങന പിടിച്ച് പിടിച്ച് പൊക്കോളല്ലോ അപ്പ അങ്ങനെ ചെയ്ത അപ്പ എന്നോട് എൻക്കെ ആഹ് ബക്കറ്റ്
തെറ്റുള്ളില് ഹോൾസ് ഇട്ടിട്ട് അതിലും നടാലോ
ആഹ് അതിൽ നടാൻ പറ്റും പിന്നെ മറ്റേ ചെറിയ മറ്റേ മഴ മരങ്ങളൊക്കെ നടാ പ-മരംന്നറയുമ്പോ വലുതല്ല നട മറ്റേ ഈ മറ്റേ ബോൺസ് ആയ് പോൽത്തേക്കല്ലേ
ഹോ
അതീ മറ്റേ നഴ്സറീല് മേടിക്കാൻ ഉള്ള ചെടിയാ
ഈ ബോഗൻവില്ലേക്കാ നട്ടാ പിടിക്കോ?
ആഹ് ബോഗൻവില്ല നട്ട പിടിക്കും, അത് നമ്മള് എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ നമുക്ക് നിർത്താതെ അതിന്റെ ഒരു ഇത്ണ്ട് കട്ട് ചെയ്ത്ങ്ങനെ നിർത്തും, അതെനിക്ക് കറ റ്റായിട്ട് അറിയില്ലട്ടൊ നമ്മള അത്രക്കങ്ങട്ട് വിപുലീകരിച്ചിട്ടില്ല, ആഹ് അപ്പൊ ഞാനു അങ്ങന ആദ്യം മേടിച്ചു പിന്നെ അത് അത് മിക്സ് കളറ് മിക്സ് ആയിട്ട് വര്നത്. അത് ഇവിടെ അടുത്തൊരു നഴ്സറി ഇണ്ട് അവിടെ പോയി ഞാൻ മേടിച്ച് അന്നിട്ട് ഞാൻ ആ പുള്ളിനോട് ചോദിച്ച് അപ്പ അത് അവര് പറഞ്ഞു അവര് അത് അങ്ങനെ പറഞ്ഞു തരൂലാന്ന്. അത് അവരുടെ ഒരു തൊഴിലാണല്ലോ അതായിരിക്കു അവര് പർഞ്ഞു തരാത്തത്. അപ്പ അങ്ങനെ പിന്നെ ബോഗൻ വില്ലെ എന്നെ ഫ്രണ്ടിലിങ്ങനെ ആർച്ച് പോലെ ഇണ്ട് വീടിന്റെ അ പ്പ അതിലങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ട്ണ്ട്. അത് നമ്മടെ സാധാ ബോഗൻ വില്ലേ ട്ടാ ഒരു ചെറിയ ഇത് മേടിച്ച് പിന്നെ അതിലിങ്ങനെ പടർത്തി കൊടുത്ത്. ആഹ്, അപ്പൊ പകുതി ഒരു പകുതി വരെ, എന്താണ്?
ബോഗൻ വില്ല വളർന്ന്ട്ട്ണ്ടോ?
ആഹ്, വളർന്നിട്ട്ണ്ട് പകുതി വരെ ആയി ആർച്ചിന്റ ബാക്കി അത് സമയൊടുക്കോല്ലോ
ഓഹ്, വളർന്ന് കയ്യുമ്പോൾ ഒരു കൊമ്പ് തരണെ
ആഹ് തര തര അതായത് വളരേനൊന്നിക്കണ്ട നീ നേര്ത്തെ പോര് ഞാൻ തരാ. ചെടി അങ്ങനെ കൊറേണ്ട്, പിന്നെ കൃഷി കൂടുതലും മോള്ല് ടെറസിന്റെ മോള് പിന്നെ അടുക്കളേട ബാക്കിലായിട്ട് അവടെ സലോണ്ട് എനിക്ക് ആഹ് നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല സലോല്ലല്ലൊ നിൻക്ക് താഴെ.
താഴെ അങ്ങനെ സ്ഥല ഇല്ല മൊത്തം ഉപ്പ് വെള്ളം കേർണോണ്ട് അങ്ങനെ നട്ട ഒന്ന് പുടി
ആം നട്ടാ പിടിക്കൂല അപ്പ ശരി അപ്പ മോളിലോട്ട് എടുത്താല് അപ്പ മണ്ണ് അവ്ട്ത്തെ മണ്ണ്ട്ക്കണ്ടാ.
ഓഹ്
മണ്ണ് കൊറച്ച് ഉം വാങ്ങ് എന്തായാലും നന്നായിട്ട് മേടിച്ചാൽ മതി അല്ലെയ് വേറെ സ്ഥലത്ത്ന്ന് കിട്ടും, നെറേ മണ്ണുള്ള സ്ഥലത്ത്ന്ന് കൊർച്ച് ചാക്കില് വാരി ഇടേ.
അല്ല മേടിക്കാനല്ല ഉദ്ദേശം അവിടെ ചെന്ന് മേടിക്കുമ്പോ അവടെ കാണ് ണ പോലെ തന്നെ നമ്മളെ വീട്ടിലെ കൊണ്ടരുമ്പം ഇരിക്കൂല അവര് അവിടെ മരുന്നൊക്കെ അടിച്ച് അത്രോ നേരം നിർത്തണല്ലേ, അപ്പ വീട്ടിലേക്ക് വരുമ്പോ നമ്മളു അതുപോലെ ചെയ്യണ്ടേ അപ്പൊ സ്വന്ത ആയിട്ട് വിത്ത് വാങ്ങിച്ച് എടുക്കാൻ പെ
ആഹ് വിത്ത് മേടിച്ച് അനക്ക് ഗ്രോ ബാഗില് നട്ടാൽ മതി നിനക്ക് ടെറസിൻ്റെ മോളില് ഗ്രോ ബാഗില് വക്ക്ണാ നല്ലത്.
ആ ഒരു ഷെഡ് ഇട്ട്ട്ട് ഗ്രോബാഗ് എടുക്കാന്ന് വച്ച്.
ആഹ്, മറ്റേ ഗ്ലാസ് ഷീറ്റ് പോലെ ഗ്ലാസ് അല്ല മറ്റേ ഇങ്ങനെ ഇതുപോലെ അല്ലെ അതും നല്ലതാ അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മള് ചെടിയൊക്കെ അതൊക്കെ തളിച്ചു കൊടുക്കേണ്ടി വരും. മറ്റേതാവുമ്പോ മഴയൊക്കെ കിട്ടും. അതെ അതെ അതെ ഞാനിങ്ങനെ വലുതായിട്ട് നട്ടെ എന്താന്നറിയോ എന്റെ അഹ് പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഷീറ്റ് വിരിക്കാൻ പറഞ്ഞു കാരണം അല്ലെങ്കിലും ഈർപ്പം നിൽക്കുമ്പോൾ മോൾ ഭാഗം ഇളകാൻ സാധ്യതയുണ്ട്.
ആഹ്, ഇണ്ട് ടാ
അപ്പ ഷീറ്റ് വിരിച്ചിട്ടാണ് അയിന്റെ മുകളിൽ മണ്ണിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഇത്തിരി വലുതായിട്ടാണ് ചെയ്തത്. ആഹ്, ചെറുതൊക്കെ ആണെങ്കിൽ നിനക്ക് ഗ്രോബാഗിൽതന്നെ നട്ടാൽ മതിയാവും. പിന്നെ വിത്തക്കെ എങ്ങനെ മേടിക്ക്‌ണെ പൈസ കൊടുത്ത് മേടിക്കോ? ഇല്ല, നമ്മള് കൃഷിഭവനിൽ ചെന്നാൽ കിട്ടും.
പിന്നെ കുറച്ച് വീടിപ്പുറത്ത് കുറച്ച് ഏഹ് കർഷകരുണ്ട്.
ആഹ്
കൃഷി ചെയ്യുന്ന കുറച്ച് ആൾക്കാര് അപ്പൊ അവരുടുത്തൊന്നു അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പഴാണ് സമയം കിട്ടണപോലെവന്ന് മേടിച്ച മതിന്ന് പറഞ്ഞു
ആഹ് അത് നല്ല കാര്യ അങ്ങനെങ്കി എടുക്ക് ഫ്രീ ആയിട്ടല്ലോ തന്നാ
ഫ്രീയായിട്ട് രും
ഞാരികൃഷിഭവനില് കിട്ടും ഈ വാഴക്കണ്ണക്ക കിട്ടും വാഴക്കെ നടാം മുക്ക്
ഈ വളങ്ങളൊക്കെവടുന്ന്
ആ വളങ്ങളൊക്കെ അവിടെമേടിക്കാൻ കിട്ടും
ഉ
അവടെ ഇത്ര പേസേ ഇണ്ടാവുള്ളൂ
ആഹ്
ഇങ്ങനെ ബ്ലോക്ക് ഔഫീസില് അപ്പ നമ്മള് ചെന്ന് അപ്പ കറക്ട് ടൈമില് ചെന്ന കഴിഞ്ഞാ കിട്ടും ഈ ഒട്ട്മാവ് മാവൊക്കെ കിട്ടും പിന്നെ മാവ് ഒന്നും സഥലവില്ലലോഡീ ചെറിയ ചെറിയ ഇതക്കെ കിട്ടും ചെറിയ ചെറിയ വിത്തുകളൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി ഒള്ള വിത്ത് കിട്ടും അത് കൃഷിഭവനില് ചൊല്ലുന്നതായിരിക്കുംനല്ലത് അപ്പ അങ്ങനെ ചെയ്യാം
ആഹ്
ഏയ് പിന്നെ വളംന്ന് വന്നാൽ നമ്മുടെ ഈ ഏഹ് രാസവളം ഒന്നും വേണ്ട അല്ലാത്ത വളങ്ങള് നമ്മളിപ്പൊ കറിക്ക് എടുക്കണ ഉള്ളീടെ ഇതിന്റെക്കെ തൊലിയക്കിട്ട് കൊടുക്കാം മുട്ടത്തൊണ്ട് അത ഒരു വളവൂണ് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇണ്ടാക്കാം പിന്നെ നിക്കവടെമണ്ണേരി ഇണ്ടാവൂലല്ലേ ഈ ഉപ്പ് മണ്ണ് ആയോണ്ട്
ഉപ്പു മണ്ണയത് കൊണ്ടൊന്നും ഇല്ല എല്ലാ മണ്ണും പണ്ടേ പണ്ട് ഈ വീട് വെച്ച സമയത്ത് നല്ല മണ്ണായിരുന്നു അപ്പൊ ഇങ്ങാട് വന്ന സമയ ആൾക്കാരി ഹായ് നല്ല മണ്ണല്ലേ കണ്ണ്ട്ട് കണ്ണ് ട്ട് ഇപ്പ എല്ലാ മണ്ണും ഉപ്പ് വെള്ളം കൊണ്ടുപോയി
പോയി ഉപ്പായി ആഹ് ഉപ്പ് വണ്ണില് പിടിക്കൂല അപ്പൊ ഒരു കാര്യം ചെയ്യ്‌ മറ്റേ ചാണകത്തിന്റെ പൊടി മേടിക്കാൻ കിട്ടും ചില ഈ പാൽ സൊസൈറ്റികൾ കണ്ടിട്ടിലേ അവര് അവടെ എഴുതി വച്ചിട്ടുണ്ടാവും ഇങ്ങനെ പൊടി ഒണക്കിയ പൊടില്ലേ പൊടി മേടിക്കാൻ കിട്ടും അപ്പൊ അത് ഓരോ ഇതിന്റെ തടത്തിൽ ഇങ്ങനെ പൊടി ഇട്ടു കൊടുത്താ തി അപ്പൊ കൊറച്ചു വേൾ ഉണങ്ങി പച്ച ചാണകം പറ്റില്ല
ആഹ് എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേട്ടൻ പശൂന വളർത്തണംണ്ട് ഹലോ
ആഹ്ണ
ആഹ് ആഹ് അപ്പൊ ഞങ്ങൾ എപ്പോഴും വഴി പോകുമ്പോ ഇങ്ങനെ ചാണകം ഉണക്കാനിട്ടേക്ക്ണ കാണു അപ്പൊ അവിടെന്ന് വാങ്ങിച്ചാ പോരെ
ആഹ് അത് പുള്ളി വിക്കാൻ വെച്ചേക്കനാണോ ആയിരിക്കല്ലെ ന്ന് എനിക്കൊരു മേടിച്ച പാക്കറ്റ് എന്ത് വിലിയാൻ ചോദിക്കും പാക്കറ്റ്
ആഹ് ചോയിച്ചു നോക് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അവിടെന്ന് അപ്പ ആദ്യട്ട് വാങ്ങിക്കുമ്പോ ചോദിച്ചു നോക്
ആഹ് ചോദിച്ച് നോക്ക് അപ്പ ഇങ്ങനെ വിക്കാൻ വെച്ചാണ ചോദിക്കാതെന്നെ നമുക്ക് മേടിക്കാലാ എനിക്കും വേണം എന്റെ വെണ്ടലക്ക ഇടാനായിട്ടാണ് പിന്നെ മറ്റേ പുഴു മറ്റേ മറ്റേ പുഴുവ അല്ലലോ പ്രാണി വരണണ്ട്
ആഹ് പക്ഷെ ഒന്നും അടിക്കാനും പറ്റില്ല സ്പ്രേ ഒന്നും അടിക്കാനും പറ്റൂല
എടാ മറ്റേ വേപ്പണ്ണല്ല ആരുവേപ്പിന്റെ ഇല വെച്ച് വേപ്പെണ്ണ കാച് ച്ചി അടിച്ചാ മതി അതാകുമ്പോ വേറെ കെമിക്കലൊന്നും ഇല്ലല്ലോ
ആഹ്
ഞാന അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇതുണ്ടല്ലോ ഇതിന്റെ ഇലയൊക്ക തിന്നും ഇല തിന്ന് തിന്ന് പതുക്കെ ഈ വെണ്ടക്കെടാ കത്ത് കയറും നമ്മ വീട്ടിലേക്ക എടുക്കണല്ലോ വീട്ടിലെടുക്കണങ്കിൽ ഒരു സന്തോഷം കൃഷി ചെയ്യാൻപറ്റുന്നത് മനസ്സിന് സന്തോഷമല്ലേ
അതെ സ്വന്തംമായിട്ട് കൃഷി ചെയ്ത് സ്വന്തം ഭക്ഷണം ഇണ്ടാക്കി കഴിക്കുമ്പം
അതെ പിന്നെ ഞാൻ മറ്റേ ഇതില്ലേ റോസ് മേരിന്ന് പറഞ്ഞരു ചെടില്ലേ
ആഹ്
ആ അത് ഞാൻ കൊറെ നട്ട് വെച്ചിട്ട് ഇന നെഴ്സറികളിലേക്ക് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. വിക്കണണ്ട്
ആ അതല്ല അല്ല അത് ഹെയറിന്റെ ഗ്രോത്തിലക്ക അടിപൊളിയല്ലേ
ആഹ് അത് ഭയങ്കര ഇപ്പ ഭയങ്കര വയറല ആണ് ആ സാധനം അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് അപ്പ അതിന് പൈസ കിട്ടണണ്ട്ട്ടാ അപ്പൊ ഇത്ര ചെടിക്ക് ഇത്ര രൂപ അപ്പ ഞാന് എന്ത് ചെയ്തു ഇതെല്ലാം വളർന്ന്ട്ട് ഒടിച്ചൊടിച്ച് ഓരോ ചെടികളിൽ ഇങ്ങനെ ചെറിയ ചെറിയ കവറ്ൽ ഇങ്ങെ നടും അപ്പൊ അത് പിടിച്ച കഴിയുമ്പോത്തേനും അവര് വന്ന എടുത്തണ്ട് പോക്കോളും നിനക്ക് വേണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലേ അവിടെ നെഴ്സ സറിണ്ടാ
നഴ്സറി കുറച്ച് അപ്പുറത്തേക്ക് പോണം
ആണല്ലേ അപ്പൊ നോക്ക് ഇങ്ങനെ ഇത് നല്ലൊരു കച്ചോട റോസ്മേരി ചെടി റോസ്മേരി അവർക്ക് നല്ലായിട്ട് പോണുണ്ടന്ന് ഇപ്പൊ എല്ലാരും റോസ് മേരി മേടിക്കണ് ഇണ്ട് ഇത് തലേത്തേക്കെ മാത്രല്ല ഭക്ഷണത്തിലൊക്കെ ഇടുമി ആ ഇല്ല വാട്ട അതി ഇടക്ക് ഞാൻ ഇണ്ടാക്കൂട്ടാ ഇങ്ങനെ ഉണക്കിട്ടെ ആ ഉണക്കിയിട്ട്ണ്ടാക്കും പിന്നെ റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ പറ്റും അതായത് ഈ ഇല എടുക്കണം പച്ച ഇല എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് പാത്രം വെച്ചിട്ട് അതിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണയും ഈ ഇലയും ഇടണം എന്നിട്ട് അത് ഇങ്ങനെ ആ ഡബിൾ ബോയിലിങ്ങിൽ ചെന്ന് അതിന്റെ സത്തക്ക ഇറങ്ങി കഴിയുമ്പോ ഓയിലായി അപ്പൊ അത് തലേ തേക്കുമോ വെളിച്ചെണ്ണക്ക് വെിച്ചെണ്ണ തേക്കണ പോലെ തേച്ചിട്ട് കുളിക്കും അത് നല്ലതാ അത് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചട്ടാ അങ്ങനെ ഇണ്ടാക്കാൻ വേണ്ടീട്ട് അപ്പൊ ഇത് നല്ല ഐഡിയാണ് റോസ് മേരിക്ക് ഭയങ്കര ഇതാണ് പിന്നെ റോസാപ്പൂവിന്റെ ചെടില് റോസാ മറ്റേ റോസ് ആഹ് റോസിന് നല്ല ഇതാണ് അപ്പൊ റോസൊക്കെ നട്ടിട്ട് നിനക്ക് വിക്കാ റോസ് വാട്ടർ ഇണ്ടാക്ക പക്ഷെ റോസ് വാട്ടർ ഇണ്ടാക്കണ പൂവ് മറ്റേ ഒരുപാട് ഇങ്ങനെ കൊല കുത്തി ഉണ്ടാക്കണ റോസ് പൂവില്ലേ പിങ്ക് കളറല്ല അത് വെച്ചിട്ടാ റോസ് വാട്ടർ ഇണ്ടാക്ക ണത് മറ്റേത് പിന്നെ ഭംഗിക്കൊക്കെ വെക്കണതാ ഡെക്കറേഷൻ വക്ക്ണ റോസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല ആഹ് അപ്പൊ ഏതന്ന്റിയോ റോസ് പറിച്ചടുക്കും കഴുകിയിട്ടണ്ടില്ലന്റെ ഇത അടർത്തിെടുത്തിട്ട് ട്ട് ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കും അത് റോസാപ്പൂവും വെള്ളവും കൂടിയിട്ട് തിളപ്പിക്കും എന്നിട്ട് ഒരു പാത്രം മൂളില് വെക്കും എന്നിട്ട് ഈ വെള്ള തിളച്ച വരെ മൂടി വെക്കണോണ്ടോ അപ്പൊ ഈ ആവി വെള്ളൂല്ലേ ആവി വെള്ളം റോസാപ്പൂ തിളച്ചുവന ആവി നീരവി വെള്ളം ആ നീരവി വെള്ളം ഈ ബൗളിൽ വന്ന് വീണ് കിടക്കും അതാണ് റോസ് വാട്ടർ
ആഹ് അത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബില് ഓരോ ആൾക്കാര്ണ്ടാ
ആഹ് ഇണ്ടാക്ക പിന്നെ മറ്റ സംഭവ പുറത്തുന്ന് മേടിക്കുമോഴക മറ്റേ ഗീസർ അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കേർക്ക അപ്പൊ നാച്ചുറല് റോസ് വാട്ടറാവും
അതെ സ്വന്തം ആട്ട് ആഹ് സന്നെയാണ്
ആ റോസ് വട്ടർ ഇപ്പൊ ഭയങ്ക ഡിമാൻഡ് ആണല്ലോ മൂത്തക്കത്തൊക്കെ നല്ലേ ഇത് പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ അല്ലേ
ഉം
സാങ്ങല്ല ഇപ്പൊ നിന്റെ കൃഷിയൊക്കെ തുടങ്ങുമ്പോൾ വിളികീ എന്തേലും ന്തൊക്കെ വേണങ്കി ഹെൽപ്പ്ക്കെ ഞാൻ ചെയ്യാം വിത്തോക്കെ വേണേൽ അത് ചെയ്യ ആ പിന്നെ പൂ റോസ് മേരി വേണങ്കിൽ ഞാൻ തരാ കുറച്ചായി നീ നട്ടുക നട്ടിട്ട് അത് മുറ്റത്ത് നട്ടിട്ട് അതിങ്ങനെ കാട് പോലെ കാട് പോലെ വെച്ച ഇങ്ങനെ പുല്ല് പോലെ പിടിക്കും അങ്ങനെ പിടിച്ച് കഴിഞ്ഞട്ട് അതിനകത്ത് നിന്ന് പറിച്ച്ച് പറിച്ച് ചെറിയ ചെറിയ ബാഗിൽ നട്ടിട്ട് വിറ്റാ മതി
ആഹ്
ആഹ് അങ്ങനെ എന്നും നടക്കട്ടെടോ
ആഹ് ആഹ് ശരി ന്നാ
ശരിയ